ആ ഹലോ ആ ആ കേക്കുന്നുണ്ട് പിന്നെ നീ നമ്മുടെ നാട്ടിലൊക്കെ ഈ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ ഈ രാത്രി ബസ് സ്റ്റോപ്പിലൊക്കെ നിക്കുന്നത് കണ്ടിട്ടുണ്ടോ
എനിക്ക് ആ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാന് ഈ ഞങ്ങ ഈ ഹസ്ബന്റുവായിട്ട് ഒക്കെ പുറത്ത് പോകുമ്പോ ഈ രാത്രി പത്ത് പൊതിനൊന്ന് മണിക്കൊക്കെ ഇവര് നിക്കുന്ന കാണുമ്പോ ഞാൻ ചോദിക്കും ബസ്സ്‌ കാത്തിരിക്കുന്ന യാ രിക്കും
അതെ അതെ ശരിക്കും എന്താ അവ രുടെ അവസ്ഥയെന്ന് നമുക്കറിയത്തില്ലല്ലോ എന്തുകൊണ്ടാ അവരീ ജോലിക്കിറങ്ങുന്നത് ഇതിനെപ്പറ്റി ഒന്നും നമ്മുക്ക് വല്ല്യ ഐഡിയ ഇല്ലല്ലോ
ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷവ ഇവരെ പറ്റി കൂടുതലും നമുക്ക് അറിയാൻ ഇങ്ങനെയുള്ളവരുണ്ട് എന്നറിയാനും മനസ്സിലാക്കാനും പ പണ്ടൊന്നും അറിയത്തേ ഇല്ലായിരുന്നു കുഞ്ഞുിനാളിനൊന്നും എനിക്ക് ഞാൻ കെട്ടിട്ട് കൂടിയില്ലായിരുന്നു
എണ്ണമില്ലാരുന്നു ഇപ്പഴാണി എണ്ണ ത്തിലിങ്ങനെ കൂടി വരുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായി
എന്ന് വെച്ച സൊസൈറ്റിക്ക് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് അപ്പം അവര് സ്വയം മുമ്പ് പേടിച്ചിട്ട് അവരിത് അക്സെപ്റ്റ് ചെയ ഉം ചെയ്യാതിരുന്ന ഇപ്പം പിന്നെ പേടി കുറവായത് കൊണ്ടായിരിക്കാം ഫാമിലിയിലും വല്ല്യ
എന്നുള്ള ഒരു ഇതില് അവര് തുറന്ന് പറയുവാരിക്കും
അതാ അതായിരിക്കാം അപ്പ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരിപ്പം
അതെ ഇപ്പോഴത്തെ സാധാരണ കുട്ടികളാണെങ്കിലും ഇപ്പ അങ്ങനെ ഫാമിലിയെ പേടിച്ചൊന്നും ആരും കഴിയുന്നില്ലല്ലോ
കഴിയുന്നില്ല അവ എല്ലാവരും ഉം ഇൻഡിപ്പെന്റ ഇൻഡിപെൻഡന്റും ഇൻഡിപെൻന്റായിട്ട് ജീവിക്കുന്ന രല്ലേ കൂടുതലും
അതെ അതെ പിന്നെ ഒരു ഭാഗ ഇവരെ ഭയങ്കരമായിട്ട് എതിർക്കുന്നവരുംണ്ട് കാരണം ഇവർക്കിത് ഹോർമോൺ ചേഞ്ച് മൂലം ഉണ്ടാവുന്നത ആണെങ്കിൽ ആ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്ത് ഇത് മാറ്റിക്കൂടെന്ന് വാദിക്കുന്നവരുണ്ട്
മാനറ്റക്ക്ടെന്ന
പിന്നെ അവർ പറയുന്നത് അവര് മാനസികമായിട്ട് ഓക്കെ ആവണമെങ്കിൽ അവര് മാറിയേ പറ്റ പറ്റ അവരുടെ മനസ്സ കൊൊണ്ട് അവര് ചപ്പ ഇപ്പം പുരുഷനാണെങ്കിൽ അവര് മനസ്സൊണ്ട് സ്ത്രീയയിരിക്കും അപ്പ അതിലോട്ട് എത്തിയെങ്കിലിൽ അവർക്കൊരു പൂർണ്ണത വി കതായിട്ട് ആ മെന്റൽ സാറ്റിസ്ഫാക്ഷന്റെ കാര്യമാണ് അവർ പറയുന്നത്
ആ തീർച്ചയായും പിന്നെ ഇ ചിലരൊന്നും ഭയങ്കര മോശമായിട്ടുള്ള ശ്രസങ്ങും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ തന്നെ അതുകൊണ്ട് കുറച്ച് നെഗറ്റീവുംും ഇവർക്കുണ്ട് നല്ല രീതിയിൽ നടക്കുന്ന
ഉണ്ടണ്ട് കാരണം ഇങ്ങനെ ഈ ഹ സെക്ഷവല ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവർക്കിടയിൽ കൂടുതല് അപ്പ അതിനുള്ള കാരണമായിട്ട് അവര് പറയുന്നത് അവർക്ക് ല്ലാ നോർമൽ ജോലികൾ കിാൻ പാട പിന്നെ ഈ ഒരു ജോലിയിൽ നിന്ന അവർക്ക് ഈ സർജറിക്കൊക്കെ ഒരുപാട് കാശ ആവശ്യമുണ്ട് അപ്പൊ വളരെ പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റുന്നത് ഈ ഒരു ജോലിയിൽ നിന്നാണ്
ആ പക്ഷെ ഇപ്പം പലരും മുന്നിട്ട പല നല്ല നല്ല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഈ ടി വി അവ ജാരുക
അതെ അതെ ആ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്
വരുന്നുണ്ട് അതുപോലെ തന്നെ മിസ് ഇന്ത്യ ആയിട്ടൊക്കെ
അതെ അതെ അതെ അതെ അതെ അങ്ങനെയൊക്കെ മത്സരിക്കുന്നവര് ഒരുപാട് പേരുണ്ട് പി നല്ല നിലയിലും പിന്നെ ആ ായാലും മനുഷ്യരല്ലേ അവർക്കും ജീവി അവർക്കും വേണ്ടിയുള്ളതാണല്ലോ നമ്മുടെ ഈ ഭൂമി സമൂഹമൊക്കെ അവരും അവരും ജീവിക്കട്ടെ എന്നുള്ള അഭിപ്രായമാണ് എന്റെ
കൊറ്റംകുളങ്ങരയിലാണ് എല്ലാ വർഷവും ഭയങ്കര ഒരു ഉത്സവ തന്നെന്ന്
പക്ഷെ അതിനെപ്പറ്റി ഒരു പല അഭ്യൂഹങ്ങളും ആ അലത്തിന്റെ ശ ്രെ വ അമ്പലംല്ല അതിന്റെ ഒരിതന്ന് പറഞ്ഞാ പരം പരമ ശിവൻ പണ്ട് എനിക്കും കൃത്യമായിട്ട് അറിയില്ല ആ ഒരു കംസനെ വഹിക്കുന്ന ഒരു രാക്ഷസനെ വധിക്കുന്നതിന് വേണ്ടി സ്ത്രീയുടെ രൂപത്തി സ്ത്രീയുടെ രൂപ എടുത്ത് അങ്ങനെ വധിച്ചിട്ടുണ്ട് അപ്പൊ അതിന് പകരമായിട്ട് നോർമല ആയിട്ടുള്ള പുരുഷന്മാര് തന്നെ അങ്ങനെ സ്ത്രീ വേഷം കെട്ടുന്നത് ഒരു ആചാരവാക്ി ആണ് ആ അമ്പലത്തിന്റെ ഐതിഹ്യം പക്ഷെ അത് അത് നോർമല ആായിട്ടുള്ള പുരുഷന്മാര് വേണം അങ്ങനെ എടുക്കാൻ അതൊരിക്കലും ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ളൊ ഒരു അമ്പലമോ അല്ലെ ട്രൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങും അല്ല അതാ അമ്പലത്തിന്റെ ട്രസ്റ്റും അതിന്റെ പാരവാഹികളും ഒക്കെ എപ്പോഴും അതാണ് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പക്ഷെ ഈൊ ഒരു സമൂഹം അത് അങ്ങനെ ആക്കിയെടുത്തു അപ്പൊ
ആഹ കേക്കുന്നുണ്ട് പറഞ്ഞു
ആ കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്ക് അത് മാറിയതാണ്
ആണ് എല്ലായിടത്തന്നും ആ ഒരു രണ്ടു ദിവസമാണെന്ന് തോന്നല്ലേ
അതെ അതെ രണ്ടു ദിവസായിട്ട പരിപാടി നടക്കുന്നത്
ഉള്ളടുത്തും എല്ലാം ദിവസം പലരും നമ്മളീ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുള്ള പലരും
അതെ അതെ ആ ഒരു ക്ഷേത്രം വളരെ ഫേമസ് ആയിട്ടുണ്ട് പിന്നെ നമ്മള് ഇവരുടെ കാര്യം
ഏ ഏതെങ്കിലും ഒരു ട്രാൻസ്ജന്റേഴ്‌സ് എല്ലാം വ ർഷവും പിന്നെ ഫേമസ് ആവുകയും ചെയ്യും കഴിഞ്ഞ വട്ടം ഒരു പെൺകു ഒരു പെൺകുട്ടി അല്ല ഒ ട്രാസ്‌ജെൻന്റെഴ്സ് ഫേമസ് ആയായിരുന്നു ഈ ഉത്സവത്തിന് ശേഷം ഈ വർഷവും അതുപോലെ തന്ന
അതെ പിന്നെ നമ്മൾ അവരെ കുറ്റം പറയുമ്പോ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അവരു ഏതോ ഒരു വീട്ടില് പ്രതീക്ഷയോടെ ഏതോ മാതാപിതാക്കൾ വളർത്തിയൊരു മകനോ മകളോ ആയിരിക്കണം
ആയിരിക്കണം
അതെ അപ്പൊ അവര് അനുഭവിക്കു ന്ന ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടായിരുന്നന്ന് നമ്മൾ ചിന്തിക്കണം
പക്ഷെ ഇപ്പൊ കൂടുതല് പേരന്സും ഇങ്ങനെുള്ളവരെ ചേർത്ത് നിർത്തുന്നവരുവ ആദ്യൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു
ചെയ്തൊണ്ടിരുന്നത് ഇപ്പൊ പക്ഷെ അതെ എന്തായാലും അവരുടെ മക്കളായി പോയില്ലേ എന്നുള്ള ഇതിൽ അവര് ചേർത്ത് നിർത്തുന്നുണ്ട്
അവരും ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇവര്
അതെ അതെ അതെ അവരുടെ അവരങ്ങനെ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതല്ലേ അവരെ പൂർണ്ണമായിട്ടും നമുക്ക് കുറ്റപ്പെട്
അത് പറ്റില്ല ഓരോര്ത്തർക്കു ഓരോ രീതികളല്ലേ?
അതെ. പിന്നെ ഇതിൽ തന്നെ പല ആ ഇതുണ്ട് അതായത് ആണ് പെണ്ണാകുന്നു പെണ്ണാണാകുന്നു എന്നതല്ലാതെ. അങ്ങനെ തന്നെ ആണും അല്ല പെണ്ണും അല്ലാത്തൊരു സ്റ്റേജിൽ തുടരാൻ താൽപര്യുള്ളവരുണ്ട് പ്രത്യേകിച്ച് പൂർണതയിലേ ക്ക് എത്തണ്ട സർജറി ഒന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ തുടർന്നാൽ മതിന്നുള്ളര്.
ഉണ്ടട്ത്ത് തീർച്ചയായിട്ട്.
പിന്നെ അങ്ങനെ ഒരുപാടൊരു കാറ്റഗറി ഇതിൽ പറയുന്നുണ്ട്.
അതെ .
ഉം എൽ ജി ബിറ്റിക്യൂ പ്ലസ് പ്ലസ് അങ്ങനെ ഒരുപാടുണ്ട്.
ആ കല്യാണം കഴിക്കുന്നുണ്ട് ഒത്തിരി പേര്
അതെ അതെ. അവരുടെ സ് ആ ഒരു കല്യാ ആ അതെ. ട്രാൻസ്ജെൻഡേഴ്സിനെ കല്യാണം കഴിക്കുന്നതുണ്ട് അല്ലാതെ നോർമലായിട്ടുള്ള
കെട്ടി ഒരു കുഞ്ഞു ആയട്ടുണ്ടായിരുന്നല്ലോ?
പിന്നെ കുഞ്ഞായതിന് ശേഷം അവര് ആ പെൺകുട്ടി ആയിരുന്ന ആള് കുഞ്ഞായതിന് ശേഷം ആ ഗർ ഭപാത്രം നീക്കം ചെയ്യാണ് ഉണ്ടായത്. അതെ അതെ അങ്ങനൊരു കാര്യം കേരള
ആ കേട്ട്യാൺണ്ട് ചെലൊരൊ ഒക്കെ ഭയങ്കമായിട്ട് ഹൈ ലെവല് റീച്ച് ആയിട്ട് നിക്കുന്ന പലരുംണ്ട് അവരെയൊക്കെ. അത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആദ്യത്തെ നോട്ടത്തിൽ പെണ്ാണെന്നേ പറഞ്.
അതെ അതെ ആ പെണ്ണുങ്ങളുടെ സൗന്ദര്യത്തിനേക്കാളും മികച്ചു നീക്കുന്ന സൗന്ദര്യമുള്ള ഒരുപാട് ട്രൻസിന്റെ
ഉണ്ടുണ്ട് തീച്ചായിട്ടും.
സൗന്ദര്യത്തിൽ മാത്രല്ല ചിലര് കഴിവുകളിലും വളരെയധികം നന്നായി പാട്ടു പാടുന്നവരുണ്ട് ചിത്രം വരയ്ക്കുന്നവരുണ്ട്.
ഈ ട്രാൻ സോഷ്യൽ ഈ ശിഷ്യൽ മീഡിയൽ ഈ ട്രാൻ സാണിന്നും. പറഞ്ഞിട്ട് റീച്ചായിട്ട് പറന്ന് വെച്ചാല് ഓരോര്ത്തർക്ക് ഓരോകഴിവുണ്ടെങ്കിലേ സോഷ്യൽ മീഡിയയിൽ റീച്ചാവാൻ പറ്റു ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആാണ് എന്നൊരുത്
അത് അവരരു കഴി
റിയും ആ ന ട്രാൻസൻഡേഴ്സ് അക്കൗണ്ട് ഓൾറെഡി റീ യിട്ടുള്ളതാണ് ഇരുന്ന റീൽസായാലും
അതെ അത് എ. ഇവര റീച്ച് ആവാനുള്ള കാരണംന്ന് വെച്ചാൽ സമൂഹത്തിന് അതിനെ കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റിയണ് കാരണം എന്താണത്. അവര് കണ്ടിട്ടുള്ളത് ആണും പെണ്ണ് അങ്ങനെ രണ്ട് വർഗത്തെയാ. അപ്പൊ ഇതെന്താണ് എന്താണ്. ഇവരുടെ പ്രൈവറ്റ് ജീവിതം എങ്ങനെയാണ്. എന്നറിയാനുള്ള സാധാരണ മനുഷ്യരുടെ ക്യൂരിയോസിറ്റി ആണ്. അവരവിടെ ഒരു മാർക്കറ്റിങ് തന്ത്രമായിട്ട് എടുക്കുന്നത്.
അ നമുക്ക് മനുസ്യർക്ക അറിയാത്ത കാര്യങ്ങള്. കുറച്ച് കൂടുതൽ അറിയാന ഒരു ക്യൂരോസിറ്റി ഇപ്പം ഡെലിവറി മുമ്പ്ന് വെച്ചാ. ഡെലിവറി എന്താണും പലർക്ക അറിയല്ല പക്ഷെ ഇപ്പം സി സെക്ഷ വീഡിയോസ് ആയാലും നോർമൽ ഡെലിവറിയുടെീസായാല നമ്മൾക്ൂരിയോ ഇരുന്ന് കാണും എന്താ ഇത് സംഭവം ഇപ്പൊ നമ്മള് നോർമലി ഒരു പെണ്ണെന്ന രീതിയിൽ നമ്മള് ചിലപ്പോ സീസക്ഷൻ ചെയ്തരിക്കും പക്ഷെ എങ്കിലും നമ്മള് അത് നമ്മൾ കാണുമ്പോ വീണ്ടും അധിക കാണും നമുക്ക് എന്താ നടന്നതന്ന് നമുക്ക് ഫള് നമുക്ക് അറിയാൻ പറ്റത്തല്ല
അതല്ലെങ്കിലും മനുഷ്യവർഗ്ഗത്തിന്റെ ഒരു സ്വഭാവമാണല്ലോ എ ഇത് കാര്യം ചെയ്യരുതെന്ന് പറയുന്നു അതൊന്ന് ചെയ്ത് നോക്കാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു
ഉണ്ടായിരിക്കും
അതെ പിന്നെ ആ ഇങ്ങനെ മാതാപിതാക്കൾ ആദ്യം ഇങ്ങനെ ആട്ടി ഓടിച്ചവരായിരിക്കും പിന്നീട് അവര് വളർന്നു വലിയൊരു നിലൽ എത്തുമ്പോ അവരെ തിരിച്ച് വിളിക്കുന്നത് നമ്മള് കാണാറുണ്ട്
കാണാറുണ്ട് ശരിയാണ്
അതെ അങ്ങനെയൊക്കെ ഒരുപാട് വീടുകളില് കാരണം ഒരു കാലത്ത് അപമാനമായ ആള് പിന്നെ അഭിമാനത്തോടെയാണ് അവരെ അത് പണത്തിനും ഏത പരുന്തം പറക്കില്ല എന്ന് പറയുന്ന പോലെ പണം വരുമ്പോ ബാക്കി എല്ലാം വരും എന്നുള്ളൊരു ഇതാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത് പിന്നെ ർ മറ്റു ജോലികൾ ചെയ്ത് ഇപ്പം ഒരുപാട് പേര് ജീവിക്കും ന്നുണ്ട് വിദേശത്തൊക്കെ പോവാനും കാരണം ഒരുപാട് നിയമതടസ്സങ്ങളൊക്കെ ഇപ്പ മാറിട്ട
ഇപ്പൊ മാറി വന്ന കാല മാറിയപ്പോഴത്തേക്ക് ഒത്തിരി പോസിബിലിറ്റീസും കാര്യങ്ങളും എല്ലാം
അതെ അതെ അവരെ ഒരു അതെ ഒരു സ്ത്രീ പുരുഷൻ എന്നതുപോലെ മൂന്നാം ലിംഗം എന്നുള്ളതിന് ഒരു ലിംഗമായി ായിട്ട് തന്നെ അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പ ഗവൺമെന്റ് അവർക്ക് ഐ ഡി കാർഡ ഒക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് അതെ അതെ പിന്നെ ഇപ്പൊ ഈ കെഎസ് ആർ ടിസിയില് സൗജന്യ യാത്ര കൊടുത്തത് പ്രിയദർശന ക്ഷനിത അവർക്കും കൂടി വേണ്ടിട്ട് സർക്കാർ അനുവദിച്ചിട്ടുണ്ട്
അനുവദിച്ചിട്ടുണ്ടല്ലേ അത്പ്പോ ഞാൻ ഇപ്പഴ ആ ഒെ ഉണ്ടെന്നുള്ള കാര്യം
അവ അവരെ പരിഗണിച്ചിട്ടുണ്ട്
നട അടിച്ചിട്ടുണ്ടോ
പിന്നെ അവര് മറ്റു മോശം രീതികളിൽ ജീവിക്കാതെ നല്ല രീതിയിലേക്ക് പോട്ടെ എന്നുള്ളൊരി ഇതാണ് എനിക്ക ഉള്ളത്
അത് അത് നല്ലരു കാര്യം തന്നെയല്ലേ കർക്കും ജോലി സാഹചര്യം കാര്യ കൊണ്ടന്നുണ്ടെങ്കില്
അതെ അവരിങ്ങനെ പോവത്തില്ലല്ലോ അതെ സമൂഹം ഒരുപോലെ എല്ലാവരും ചേർത്ത് പിടിച്ചാ ആരും ഒരു മോശത്തിലേക്ക് പോകത്തില്ല എന്നാണ് എൻന്റെ അഭിപ്രായം
ആഹക്ക തീർച്ചായിട്ടും
പിന്നെ പിന്നെന്താണ് പല പല എല്ലാ മേഖലയിലും അവരിങ്ങനെ പ്രാവീണ്യം തെളിയിക്കുന്നുണ്ട് സ്പോർട്സിലാണെങ്കിലും പിന്നെ സർജറിയുടെൊക്കെ ചെിലവ് വളരെ വലുതല്ലേ
വര വുത അവരിത്രയും പെയിൻസ് കഴിച്ച് ഉ അത അവര് നല്ല പേന അല്ലെ അപ്പൊ അത്സ്രഹിച്ചിട്ട് അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക്ൊരു പൂർണ്ണത വേണ എന്നരു മനസ്സിനൊരു
മനസ്സിില് അതാ മാനസികമായിട്ട് അതിലേ കെട്ടിപ്പെടണം എന്നുള്ള ചിന്തയാണ് അവര് അവരുടെ മാനസികാവസ്ഥ എന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത് ല്ലോ നമ്മള് പുറത്ത നിന്ന് കാണുന്നല്ലേ ഉള്ളു അവരായിട്ട് ചിന്തിക്കുമ്പോഴല്ലേ എന്താണ് അവരുടെ വേദന എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന എന്നൊക്കെ നമ്മ ന അറിയൻ പറ്റത്തൊുള്ളൂ
പത്ത അ
അതെ പിന്നെ ഒരുപാട് കഷ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് പിന്നെ അതെ ഈ ടി വി ചാനലിലൊക്കെ കോമഡി ഷോകളിലൊക്കെ വളരെ മോശമാക്കി അവരെ ചിത്ര രിക്കുന്ന ഇതും നമ്മള് കാണാറുണ്ട്
ആ സോഷ്യൽ മീഡിയകളിൽുണ്ട് ചിലരൊക്കെ ടാർഗറ്റ് ചെയ്തണ്ട്